ഏഹ്?
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് എന്താ വിശേഷം? ആഹ് ചുമ്മാ ഇരിക്കാണോ അതോ ഫുഡ് ഇണ്ടാക്കാണോ?
ഫുഡ്ണ്ടാക്കുവാ.
ആഹ് കഴിഞ്ഞോ? ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞോ?
ഇല്ലല്ല കഴിഞ്ഞില്ല ഒക്ക ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
ഹാണോ മഴ ഇണ്ടൊന്ന്?
ഇന്ന് ഞായറാഴ്ചതായ കാരണം കൊറച്ചൊന്ന്
ആഹ്
മഴ ഇന്നിപ്പോ മഴ കാണുന്നില്ല മഴ നല്ല മഴയായിരുന്നു കൊറേ ദിവസായിട്ടെന്നും മഴയാര്ന്ന് ഇന്ന് ന്ന് ചെറിയൊരു തെളിച്ചണ്ട് പക്ഷെ പെയ്യോ ഇല്ലേന്നൊന്നും പറയാൻ പറ്റത്തില്ല.
ആഹ് ചെറുതായിട്ട് ചിരിച് കാണാണ്ട്. എപ്പഴാ കരയാന്നറിയില്ല. എപ്പഴാ ക കരയാന്നറീല്ല ചിരിച്ചൊണ്ട് നിക്ക്‌ണ്ട് വെയില് അഹാ ആഹ്
ആഹ് എല്ലാടത്തും ഇന്ന് വെയിലുണ്ടല്ലേ?
ആഹ് ഇണ്ട് ഇണ്ട് എല്ലായിടത്തും ഇണ്ട്ന്ന് പറയണ കേക്കാണ്ട്. ആഹ് ഹാ ചെറുതായിട്ട് മങ്ങി മങ്ങി പോവാണ്.
ആഹ് ഇവിടെ അങ്ങൻത്തെ വെയിലൊന്ന്ല്ല. ഇവിടൊക്കെ ഇവിടൊക്കെ വെളിച്ചം മാത്രേയുള്ളു.
ആഹ് അവിടെണ്ട് തുണിയളൊക്കെ കൊറേക്കെ ഒണങ്ങി കിട്ടി.
ഏഹ് എന്നാ ഇവിടൊന്നും ഇല്ലട്ടോ.
ഉം
ഇവിടക്കെ ആ വെളിച്ചം മാത്രേയുള്ളു വെയിലറക്കുന്നേയ്ല്ല. മൂന്ന് മണിക്ക് തിരുവമ്പാ
തുണികളൊണെങ്ങി കിട്ടാള്ള വെയിലുണ്ട്.
ഞാൻ മൂന്നേ മൂന്നേ പത്ത് മൂന്നേ അഞ്ച് മൂന്നേ പത്ത്
വേറെന്ത്‌ ചേച്ചി? വേറെന്ത ചേച്ചി? വേറെന്താ വിശേഷം? ഭക്ഷണൊക്കെ ആയോ ഉച്ചക്ക്ള്ളത്?
ഇല്ല ഇല്ല പിന്നെ ആവുന്നേ ഉള്ളൂ.
ആഹ് ഇന്നെന്താ സ്പെഷ്യൽ എന്തെങ്കിലുണ്ടോ ഞായറാഴ്ചായിട്ട്?
ഏയ് അങ്ങനൊന്നുല്ല.
അല്ലലേ ചിക്കനോ? ചിക്കനോ ഫിഷോ അങ്ങനെന്തെലൊക്കെ ആഹ് ചിക്കല്ലാതെ കുട്ടികൾക്ക് ആഹ് കോഴി കോഴി കോഴി ഉണ്ടോ ചോയ്ക്കാ?
ആഹ് ഉണ്ടുണ്ട്
ആഹ് ആഹ് അപ്പൊന്ന അടിപൊളിയാണ്. അപ്പന്ന് ഞാനങ്ങോട്ട് വരാം. ഹാ
കപ്പ അല്ല ചക്ക ചക്ക പുഴുക്കും ചിക്കനോ
അയ്യടാ കൊതിപ്പിക്കല്ലേ
ആഹ് ഇന്ന് അതാണ് ഇഞ്ഞി സൺഡേ
ആഹ് ചക്കപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്ക
ഏഹ്
ചക്കപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്ക ഒന്ന് പറഞ്ഞു തരോ
നിങ്ങളെ അവിടെ എങ്ങനെ ഉണ്ടാക്കുന്നെ
ചക്കപ്പുഴുക്ക് എന്ന് പറഞ്ഞ മധുരള്ളതാണോ അതൊ മധുരല്ലാതെയാ ഉണ്ടാക്കണത് മധുരം ആഹ് ആഹ് മനസ്സിലായി തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് അങ്ങനെയല്ലേ
ആഹ് ആഹ് മതുര തേങ്ങ തേങ്ങരച്ചിട്ട്
ആഹ് മനസ്സിലായി ഉം അതിഷ്ടാ
അത് ചക്കല്ലേ ചക്ക പിന്നെ ഉണ്ടാക്കിയാല് നല്ല രുചിയല്ലേ
ആഹ് അതെങ്ങനെയും കഴിക്കാം
ആഹ് എങ്ങനെയും കഴിക്കാം അതൊക്കെ നമ്മുക്ക് കഴിക്കുന്നതിന് ഇതില്ലല്ലോ വെഷമില്ലല്ലോ
ഇല്ല ഇല്ല ചക്ക ടെ സീസണൊക്കെ കഴിഞ്ഞു ഞങ്ങടെ നാട്ടിലൊക്കെ കഴിഞ്ഞു
ഏഹ് ഇവിടൊക്കെ ഇപ്പോഴും കിട്ടാനുണ്ട് ഉം ഇപ്പം കൊറേ കേടായി പോവാ ഇഷ്ടം പോലെ ചക്കയാ
അയ്യോ ഒന്ന് കൊറച്ച് ഇങ്ങ് കേറ്റി വിടോ
ഏഹ്
ഇവിടേക്കെ ഭയ -ങ്കരായിട്ട് ചക്കൊക്കെ ഒന്നൊക്കെ പ്രിയാണ് കിട്ടായില്ലാത്തതുകൊണ്ട് ഞങ്ങള്ത് ടൗൺ ഏരിയ ആയോണ്ട് ചക്കയൊന്നും ഇല്ല നല്ല കാടുകളൊക്കെള്ള ഇരിക്കണ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചക്ക ക്കയും മാങ്ങായോക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ പോലും ഉണ്ട് പക്ഷെ ചക്കയൊന്നും വാങ്ങാറില്ല മാങ്ങ വാങ്ങാറുണ്ട്
ഏഹ്
ഉം ചക്ക വാങ്ങാറില്ല മാങ്ങയൊക്കെ പൈസ കൊടുത്ത് മേടിക്കാറുണ്ട് ഉം
ഇവിടൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്
ആഹ് ആഹ്
വേണ്ട ഞങ്ങൾക്കില്ല പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട് ഞമ്മക്ക് നമ്മുക്കില്ലെങ്കിലും എല്ലാരും തരും
ആഹ് ആഹ് ആഹ് ഇവിടെ എവിടെ ഇല്ല കിട്ടല്ലാനില്ലാത്തോണ്ടാണ്
ഇട്ടു വെച്ചിട്ട് വിളിക്ക്‌ ഞമക്ക്‌ വേണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പോയിട്ട് വരാം
ആഹ് ആഹ് ആഹ്
അത് ശെരിയാ
ഉം എന്നാ ഞാന് ഒരു വണ്ടി വിളിച്ചിട്ട് വരാം ചക്ക കൊണ്ടവരാൻ വരണ്ട് ആഹ് ആഹ് ചക്ക കൊണ്ടുവരാൻ വരണ്ട് ആഹ് ഓക്കെ ഇപ്രാവശ്യത്തെ കഴിഞ്ഞല്ലോ അല്ലേ
ഇപ്രാവശ്യത്തത് ഏകദേശം ആയി ഇനിയിപ്പൊക്കെ വെള്ളം കുടിക്കാൻ തുടങ്ങിയില്ലേ ചക്ക
ആഹ് ഇപ്പൊ ടേസ്റ്റ് ഉണ്ടാവൂല ഉം ആഹ് ആഹ്
ഇതൊക്കെ നല്ല ആ വെയിലുള്ള സമയത്ത് വന്നിട്ട് കൊണ്ടോയിക്കോ
ആഹ്
ഞാന് ചക്ക നല്ലോണ്ണം വരട്ടി വെക്കും പഴുത്തത്
ആഹ് ആ പഴുത്തത് ച ക്ക ആഹ് അത് ടേസ്റ്റാ മധുരമൊക്കെ ഇട്ടിട്ട് ആഹ് ശർക്കര ഇട്ടിട്ടല്ലേ ആഹ് അത് കഴിച്ചിട്ടുണ്ട് ആഹ് അത് കൊറേ ദിവസം ഇരിക്കുവോ കേടു വരാതെ ആണോ ആഹ് ആഹ്
അത് കേടാവത്തില്ല നമുക്ക് പിന്നെ ചക്കകൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം
ആഹ് അതെങ്ങനെയാണ് എടുത്ത് വെക്കുക എങ്ങനെയൊക്കെയാണത്
ഏഹ്
എങ്ങനെ എടുത്ത് വെക്കാത്
അത് നമ്മള് നല്ല പോലെ വേവിക്കണം. വെള്ളം വെള്ളം ചേർക്കാതെ വേവിക്കണം.
ആഹ്
അന്നിട്ട് ആഹ് വേവിച്ചിട്ട് നല്ലോണ്ണം തണത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ഭരണിലാക്കിയിട്ട്
ഉം
ഫ്രഡ്‌ജി വെയ്ക്യ.
ആഹ്
അങ്ങനെ ചെയ്താ മതി.
ആഹ്.
അങ്ങനെ ഇവിടെക്കെ ചെയ്യുന്നെ. ഞാനൊക്കെ ചെയ്യുന്നതങ്ങനെയാ.
അതെ ആഹ് ആഹ്
ഞാൻ കഴിഞ്ഞ പ്രാവിശ്യം ആക്കി വെച്ചത് അഹേന്നെ ഇവിടെ ണ്ടായിരുന്നു. ഇപ്പോ ഇപ്പോ കൊ ഇ പ്രാവശ്യ മൊത്തെടുത്ത് തീർന്നെ.
ആഹ് ആഹ് ആഹ്. അങ്ങനെ പോമക്ക് എപ്പോ വേണെലും എടുത്തിട്ട് ണ്ടാ -
ബോണ്ടാക്കാം. നമ്മക്ക് നമ്മക്ക് ഷ്ടള്ള സമയത്ത് നമ്മക്ക് ണ്ടാക്കി കഴിക്കാം. അങ്ങനെ ണ്ടായാല്. അപ്പോക്കെ വേണെങ്കി നമ്മക്ക് ഇഷ്ട്ടോള്ളപ്പോ ഒണ്ടാക്കി കഴിക്കാലോ.
അതെഅതെ ഉം ഉം
ചക്കല്ലേ ചക്ക എങ്ങനെ തിന്നാലും മ്മുക്ക് കേടില്ല -
കേടില്ല. ആഹ് ശരിയാണ്.
അങ്ങനെ ഒണ്ടാക്കി കഴിക്കും.
ഉം ഉം അത് ഇതുവരെ നോക്കിട്ടില്ല. എങ്ങനെന്ന്ള്ളത്.
അതെ.
ചക്ക കൂട്ടാനും ചക്ക വർത്തതും ചക്ക പുഴുക്കൊക്കെതിന്നിട്ട് ട്ടോള്ളു. അങ്ങനെള്ളത് നോക്കിയിട്ടില്ല.
ആഹ് ആഹ്. ഇത് അവള് ഹെഹ് ഒണ്ടാക്കണെ കൊണ്ടാക്കാൻ കൊറച്ച്തിലിണ്ട്. നല്ലോണം അടുപ്പില് ഗ്യാസിലൊന്നല്ലാ. അടുപ്പില് ഒണ്ടാക്കണം.
അത് എട്ത്ത് വെക്കാനുള്ള ആഹ് ഒരു തയ്യാറെടുപ്പ് ലെ
ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സാധാ ആഹ് കനലിൽ കിടന്ന് വേവണം.
ആഹ് അങ്ങനെ ആഹ്
അല്ലാണ്ട് നമ്മള് ഒരുപാട് ഓം ഗ്യാസില് വെച്ച് അങ്ങനെതാകുമ്പോ അതൊരു സുഖം കിട്ടത്തില്ല.
ആഹ് കനരടുപ്പില് വെച്ചുണ്ടാക്കണം. അല്ലെ ഉം ഉം
വല്ലാത്തിർ
അതെ അതെ ആഹ് ജോലികളൊന്നും ചെയ്യാതെരിക്കുന്നവർക്കൊക്കെ
ഏഹ്
പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലത്തോര്ക്കൊക്കെ അതുകൊണ്ടിങ്ങനെ ഇരി ക്യ. നമ്മുക്കിപ്പോ വീട്ടിത്തെ ജോലികളും കാര്യങ്ങളും എല്ലാം കൂടെ എത്തേണ്ടെ. ഉം ഉം
നല്ലപോലെ ഇങ്ങനെ സമാധാന സമാധാനത്തിലിങ്ങനെ അടുപ്പ് ഒഴിഞ്ഞിട്ട് ആഹ് അടുപ്പത്ത് വെച്ചിട്ട് ആഹ് കനലിൽ വെച്ചിട്ട്ങ്ങനെ ചെയ്യണം.
ആഹ് ആഹ്
അവിടെ വെച്ചിട്ടാ മതി. എല്ലോണം അധികം കത്താണ്ട് അങ്ങനെ വെച്ചിന്നാല്
ആഹ് ആഹ് ആഹ് അത് നമ്മള് ചക്കട കുരുവൊക്കെടുത്ത് മാറ്റി. ച്ച് കുരു എങ്ങനെയ അത് എങ്ങനെണ്. ഒന്ന് പർണ്ണരൊ. എങ്ങനെയാണ് സംബവം.
അത് നമ്മള് ആഹ് അതെ പഴുത്ത ച ക്ക റെഡിയാക്കി വൃത്തിയാക്കിട്ട്
ആഹ്
നമ്മള് പിന്നേ നല്ല പോലെ ഓ ശർക്കര ചക്ക നല്ലോണം നല്ലൊരു ചെരുവത്തിലാക്കി വെച്ച്ട്ട്
ആഹ്
ചക്ക നല്ലോണ്ണം ആഹ് റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ട് അയ്നകത് ശർക്കര ഇടാ
ആഹ്
അഹ് ന്നട്ട് നല്ല പോലെ എളക്കിയിട്ട് അത്രെ ഒള്ളൂ നല്ല പോലെ എളക്കാ
ആഹ് എളക്കിയഹ് നല്ലൊര് കട്ട പോലായി വെരും ആഹ്
അത് കട്ടായി വരുവാ അതാണ് അതിന്റെ പരുവം അത്രേ ഒ ള്ളൂ വേറൊന്നു ഇല്ല പിന്നെ ഞമ്മളെട്ത്ത് വെക്കാ അല്ലാണ്ട് വേറേ എഹ് ഇത്ള്ള പരിവ പണിയൊന്നും ഇല്ലാട്ടോ
പിന്നെ അത് എങ്ങനേണ് ഇണ്ടാക്കാ പിന്നെ അയ്ല് എന്തെക്കെ കൂട്ടിയിട്ടാണ് ഇങ്ങള് ഇണ്ടാക്ക്ണത് അത് അങ്ങനൊരു ടേസ്റ്റ് അപ്പ അപ്പം ഇണ്ടാക്കുമ്പോ അപ്പം ഇണ്ടാക്കുമ്പൊ എങ്ങനേലും
അപ്പം ഇണ്ടാക്കുമ്പം ആ മറ്റേ എല വേണം ആ എല അറിയത്തില്ലേ എടന്നെലാന്നാ അയ്‌ന് പറയാ
ആഹ് ആഹ് അഹ് എന്ത പേര് പർഞ്ഞ്
ആ എല വേണം
ആഹ്
അവ്ടെ എന്താ പറയാ ഒരെലമങ്ങലം ന്നാ ഞങ്ങളൊക്കെ പറയാ
അതെ ആഹ് ഹാ അത് ശരി
ത്ത് അത് അതിന് അത് വെ വെച്ച്ട്ട് അയ്നകത്താണ് ഇത് ഇണ്ടാക്കാ തേങ്ങ, നല്ല ജീരകം, റവ ഉം പിന്നെ ഏലക്കായ
ഉം ഉം
ഇതൊക്കെ വേണം
അതെ
ആഹ് ശർക്കര
ആഹ് ആഹ്
അതൊക്കെ ചേർത്തിട്ടാണ് ഇണ്ടാക്ക്ന്ന്
ചേർത്ത്ട്ട് ഇണ്ടാക്കാ ഉം നോക്ക്യോക്കണം അട്ത്ത പ്രാവശ്യം നോക്കണം
ഉം ന്ന് ആഹ്
ഉം
കിട്ടുവാണെങ്കി നല്ല ടേസ്റ്റാ അഹ് ഉണ്ടാക്കിയ നല്ല നല്ല
ങ്ങ് ആഹ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടോ കഴിക്കാന് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവോ
ഓഹ് പിള്ളേർക്ക് നല്ല ഇഷ്റ്റാവും
ആഹ് ഹാ ഹാ
കഴിക്കാതിര്ന്നാ മമ്മള് വെളിച്ചെണ്ണയും എണ്ണ്യന്നൊല്ലല്ലോ ഉപയോഗിക്കുന്നേ നമ്മള് ആവിയില്
ആവിയില് വേവി
വേവിക്ക്യല്ല ചെയ്യുന്നേ
ആഹ് ആഹ് ആഹ്
അതെല്ലാർക്കും നല്ലതാ നമ്മുക്കും കഴിക്കാൻ നല്ലതാ
അതെ ആഹ്
എല്ലാർക്കും നല്ലതാ
ആഹ് ആഹ്
ബാക്കിയല്
അതെ നോക്കണം അടുത്ത വർഷം ഇപ്രാവശ്യം എന്തായാലും കഴിഞ്ഞില്ലേ
ഏഹ്
അടുത്ത വർഷം മരിച്ചില്ലെങ്കി നോ
ആഹ് അടുത്ത വർഷം ചക്ക കിട്ടു ചക്ക കിട്ടാണെങ്കി ട്രൈ ചെയ്താ മതി
ആഹ് നോക്കി നോക്കാം ആ
അതെ
ഉം
പിന്നെ ചക്ക ഇല്ലാത്തത് കൊണ്ട് നമ്മക്ക് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ആഹ് അല്ല ചക്ക കി തീരെ കിട്ടാ ന്നും ഇല്ല അത്യാവ്യത്തിനൊക്കെ നമുക്ക് കഴിക്കാം ഓവറയിട്ട്ങ്ങനെ കിട്ടിയിട്ടില്ലാന്നെ ഞാൻ പറഞ്ഞതൊള്ളൂ തീരെ കിട്ടാതിരിക്കുവൊന്നുല്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ കിട്ടാറുണ്ട് ആഹ്
പിന്നെ അങ്ങനെ കുറെേ കിട്ടാനൊക്കെ ഉണ്ടെങ്കി നമുക്ക് പറ്റും
ഉം ഉം ഇന്റെ സ്വന്തം വീട്ടിലുണ്ട് ഉന്റെ ഹസ്ബന്റിന്റെ വീട്ടിലാണ് ഇല്ലാത്തത് സ്വന്തം വീട്ടിൽ പോയാൽ കിട്ടു ഒക്കെ ചെയ്യും അതിനായിട്ട് ഒരുങ്ങി കഴിഞ്ഞാലൊക്കെ കിട്ടും
ആഹ്
ഉം നോക്കട്ടെ ചേ ച്ചിടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്
ആഹ് റെസിപ്പി നമ്മുക്ക് ട്രൈ ചെയ്യുന്നതിനെ കൊണ്ട് ഒന്നും കൊടുക്കണ്ടല്ലോ സാധനം ഇണ്ടാവണ്ട അതെല്ലേ ഉള്ളു ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം
ആഹ് ആഹ് അതെ അല്ല ഇപ്പൊ യൂട്യൂബില് ഓൺലൈന്
ഏഹ് ഇപ്പ എല്ലാ സംഭവങ്ങളും യൂട്യൂബ് അടിച്ചു നോക്കിയാല് കിട്ടിയില്ലേ ആഹ് ഇപ്പൊ ഒന്നിനു ഒന്നിനു ശരി ശരി